ഹലോ?
എന്താണ് വർത്താനം.
നല്ല വർത്താനം എന്തൊക്കെ നിങ്ങള വർത്താനം
ആഹ് സുഖാണ് പണി കെ കയ്ഞ്ഞാ
ആ കഴിയ്ണു
ഏ എന്ത കൂട്ടാന് ആ കുളിക്കാണ്ട് എന്ത കൂട്ടാന്
കം മീനാണ്
ആഹ് ആ ശരി.
ങ്ങക്കൊ
ആ അമ്മക്കും മീനന്നേ മത്തിന്നെ.
ആഹ് പ്പൊ മീനൊന്നും അയ് ന് കിട്ടാനു
ഇല്ലല്ല നല്ല വെലയാണല്ലോ അയ് നക്കായി നല്ലത്! കോയി യാങ്ങ
ഉം അതയ് ന് വാങ്ങിയ രണ്ടു നേരംന്നും ഒപ്പിച്ചാ ണ്ടാവൂല്ല ഇത് മക്കളൊന്നും മീനും വാ ക്കക്കും വാണ്ട ഓൽക്കൊക്ക ചിക്കൻ തന്നെണ് ആവ്ശ്യം.
ഏഹ് ആഹ് പോയേ കൂട്ടൊള്ളൂല്ലേ
ഉം ഒക്കെ ചിക്കൻ തന്നെയാണ് ആവശ്യം മീന് മുള്ളെല്ലേ അപ്പൊ നോക്കി തിന്നണ്ടെ ടൈമ് പോകുന്ന് പറ്ഞ്ഞിട്ടെ
ആഹ് ശെരി ആഹ് കോയിക്ക് കോയി ആഹ് സ്കൂളി പോയി എന്നിട്ട് എന്താണ് വിശേഷം എന്താ അമ്മള അമ്മളെ എന്താണ് ഏഹ് ഗ്രൂപ്പിലൊന്നും കാണാത്തെ
ഗ്രൂപ്പിലെന്താ എപ്പളും ഓരോ ഹായും കൂയും തന്നെല്ലൊള്ളു. അല്ലാത്ത വർത്താനൊന്നില്ലല്ലൊ. അപ്പം പിന്നെ അങ്ങനെ എപ്പളും ഒന്നും കേറൂല്ല എപ്പ്ളേലൊക്കെ എന്തങ്കിലും വിശേഷ ഇണ്ടാക്മ്പം അങ്ങനെ കേറും
ആഹ് ഞാറാഴ്ചൊക്കായിട്ട് പൊറ്ത്ത്ക്ക് പോവാറുണ്ടാ മാപ്ലനായിട്ട്
ഇല്ല ഇന്നലെ ഇന്നലൊന്ന് പൊറത്തു പോയി വന്നിര്ന്നു പൊറത്ത് വരാൻ പറ്റില്ല കൊറ്ച്ചൊരു പിന്നെ ആ ബന്ധുക്കളട്ത്തു കൂടെ ഒന്ന് പോയി കണ്ടു പോന്നു കൊറേ ആയിരുന്നു അന്നേനൊക്കെ പോയിട്ട്
ഏ
കുട്ട്യക്ക് പിന്നെ ഞായറാഴ്ച ആയ എവിടേലും പോണന്നറഞ്ഞ് ഓലങ്ങനെ ഇപ്പം ഈ ഇപ്പത്തെ കാലാവസ് ഥല്ലേ ഒ ഒരു വെയിലെറക്കുമ്പോക്ക് പിന്നെയും മഴയാണ് മഴയത്തൊന്നും കുട്ട്യളായിട്ട് പൊറത്തറങ്ങിയാല്ലേ
ശരിയാവൂല്ല പിന്നെ പനിയായി പിന്നെ ഒരാൾക്ക് വന്ന എല്ലാർക്കും വന്നിട്ടേ പോവുള്ളു
വരും ഉം ജലദോഷം വന്നാ തന്നെ പേടിയാണ് ഇപ്പോ
ആഹ് പിന്നെ എന്താ അന്ക്ക് കുട്ട്യാളൊക്കെ വർത്താനന്താ
വല്ല്യാള് സ്കൂള് പോയിക്ക്ണ് രണ്ടാമത്തെ ആള് ഇവിടെണ്ട്
ആഹ് എയ് എത്ര വയസായി
ഓന് മു ചെറുതിന് മൂന്ന് വയസ്സ് മറ്റവന് ഒന്നാം ക്ലാസ്സില്
ആഹ് ചെറിയ കുട്ടിയളാല്ലേ
ആഹ്
ഉം
ഇങ്ങളെ കുട്ട്യാളൊക്കെ
എന്റെ കുട്ടീ ഒരാൾക്ക് പത്ത് വയസ്സ് ഒരാൾക്ക് രണ്ട് വയസ്സ്
ആഹ്
ആ അങ്ങ് ഇല്ലില്ല ഒറങ്ങീട്ടൊന്നില്ല ഓക്കെ പനി തക്കാളി പനിയായിറ്റേ ഇങ്ങനെ പൊന്തീട്ട് മെ മേത്ത് ലോഷൻ തേച്ച് കൊടുത്തിക്ക്ണ് ഇങ്ങനെ നടക്ക്ണ്ട്
ആഹ് ഇപ്പൊ ഒക്കെ പകര്ണെ ഇതാവണെയും അസുഖങ്ങള് തൊടങ്ങ്ണ ഇതാ സമയായി
സമയല്ലേ
ഉം പേടിയാണ് ഷിഖല്ലായിട്ടും എന്തെല്ലാം അസുഖങ്ങളാ
ആ ഓരോരോ ആദ്യം കൊറോണേനി അത് പോയപ്പം നി പ്പ വൈറസായി അത് കഴിഞ്ഞിട്ട്പ്പതായി
ഓരോന്ന് ഓരോന്ന് ഇങ്ങനെ വര്ന്ന് പുതിയ പുതിയ പേരില്
ഉം
പണ്ടെക്കെ പനിയും ജലദോഷം തന്നെ എന്നേലും കാലത്തോള്ളേനി ഇപ്പതൊന്നും ഇല്ലാത്ത കുട്ട്യാള് ഇല്ലാ പറ്ഞ്ഞമാരിയാ
ആഹ് ശെരിയാണ്
പനി ജലദോഷം
ഗവൺമെന്റ് ആശുപത്രീ പോയാല് ഗവൺമെന്റ് ആശൂപത്രി പോയാല് വരി നിന്നിട്ട് ആകെ കൊഴയും
ആഹ് ഭയ ഭയങ്കര തെരക്കാ ജനറില് ജനറ്ലൊക്കെ പെരും തെരക്കാണ് ഞങ്ങള് കഴിഞ്ഞാഴ്ച പോയിട്ട് കൊറേ നിന്ന്ക്ക്ണ്
ഏ
പിന്നെ ഇവിടെ ഇവര്ക്കൊക്കെ മടിയാണ് ഈ ഇംഗ്ലീഷ് മര്ന്ന് കുടിക്കാനെ നമ്മള് വല്ല്യൊല് കുടിക്കാന്നല്ലാതെ ഞാ ഞാന് ഹോമിയോല് കൊണ്ടോയി കാണിക്കലാണ് ഇന്ന്ട്ട്
അപ്പൊ കുടിക്കും
ആഹ് ഓമിയോ മരുന്ന് കുടിക്കും അയിന് മടിയില്ല മധുരല്ലേ അതു ഇവര് കുടിക്കും
അത് ശരി
ഇംഗ്ലീഷ് മരുന്ന് കുടിക്കാനാണ് മടി അത് സിറപ്പും കുടിച്ചൂല ഗുളികായിട്ടും കുട്ച്ചൂല്ല
കുടിക്കൂല ഞാ ഞാന് ന്നിട്ട് ത വായ തൊറന്ന്ങ്ങാണ്ട് മൂ ക്ക് പുടിച്ച്ങ്ങാണ്ട് ആട്ട് പാർന്നൊടുക്കും അല്ലാതെ പാർ മ് അസുഖ മാറണ്ടേ
ആഹ് ഇതയിന് ഇന്റെ ചെറുതിനങ്ങനെ കാട്ടിയാല് ക നലോളിച്ചാല് ശ്വാസമുട്ടെ ശ്വാസം കിട്ടൂല ശ്വാസം തിങ്ങീങ്ങോണ്ടേക്കാരം അപ്പൊ പിന്നെ പേടിച്ചിട്ട് കരീക്കാള്ള വഴി എടുക്കൂല ഹോമിയോ ഗുളിക്ക് അങ്ങനെ കൊടുത്ത് നടക്കും അഥവാ പനിയാകുമ്പോൾ നിക്കൂലങ്ക വേഗം കൊണ്ടോയി ഇംഗ്ലീ ഇഞ്ചക്ഷൻ വെക്കും ആഹ് ഇഞ്ചക്ഷൻ വെക്കും
ആ
തുടങ്ങുമ്പോക്ക് കൊണ്ടുപോയി ഹോമിയോല് കാണിച്ചാല് വേഗം മാറും
മാറും
ആ അല്ല കുറച്ചും കൂടി കയ്യേട്ട ഇന്ന് നിന്നാല് പിന്നെ മാറൂ ഇല്ല
ബൾക്ക് തക്കാളിപനി എങ്ങനെ ഇണ്ടായെച്ചാല് ഒരീസം ഉച്ചക്ക് ഉണ്ട് പനിണ്ട് തൊടങ്ങിയിട്ട് എന്ത് പൊള്ളലാണേഅമ്മാതിരി പൊള്ളൽ എന്നിട്ട് പ പിറ്റ ഞാൻ അന്ന് ആശുപത്രി കൊണ്ടോണന്ന് പാനിയങ്ങട് മാറിട്ടാ പിന്നെ കാൽമണ്ട് ഓരോന്നും ഇങ്ങനെ പൊന്തല് പെരാ രാത്രി ആയപ്പോണ്ട് ഒന്നായിട്ടുണ്ട് പൊള്ള പൊന്തിക്കണ്
ആ ഞമ്മള് പെട്ടെന്ന് ശ്രദ്ധിക്കൂല കാലുമക്കൂടെ ഒക്കെ ആവുമ്പോ മേ മുഖത്തൊക്കെയാണെങ്കി വേ
കാണും കാൽമ കൂടെ ഞാൻ എന്നിട്ട് കാൽമ കണ്ടപ്പ തന്നെ ഞാന് കൊണ്ട് പോയി കൊണ്ടോവൂലാച്ചിട്ട് തയിന് അപ്പൊ പൊന്തൽ തൊടങ്ങി അപ്പോ കാലുമ്മങ്ങനെ ചെറുതായിട്ട് ങ്ങനെ ഒരാ അവിട് ധാരാളം അവിടെ ആടെ ഇങ്ങനെ പൊന്തണ്ട് അപ്പ ക ഞാൻ ഡോക്ടറെ കാണിച്ചു അപ്പോ ഡോക്ടർ പറഞ്ഞ തക്കാളി പനിയാണ്ന്ന്
ആഹ്
ഉം ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ അതൊക്കെ അങ്ങനത്തെ അസുഖം ഇണ്ടായാല് കുട്ടികൾക്ക് ഭയങ്കര വേദന സഹിക്കാനും കയ്യൂല വായലൊക്കെ ഉണ്ട്
കുട്ടികൾക്ക് വേദനയും സഹിക്കാൻ കഴിയില്ല ഓൽക്ക് കുറുമ്പും മാറൂല
ഉം നമ്മക്ക് ഒറക്ക് നമ്മക്കെവിടെ ഒന്ന് ഒറങ്ങി
ആഹ് ആന്നെ കുട്ടികളെയും കൊണ്ടല്ലേ ഓലെ അസ്വസ്ഥത ഇത് മാറോളം ഞമ്മളിപ്പോ ഓൽക്ക് നോക്കിയിരിക്കെന്നെ വേണ്ടേ
ആ വേണ്ടേ
ഇവിടൊക്കെ അങ്ങനെ തന്നെ ഇപ്പോ എന്തേലും അസുഖ ഇല്ലെങ്കിൽ പിന്നെ പ്രശ് പ്രശ്നല്ലാതെ അങ്ങനെ പോകും എന്തെങ്കിലും അസുഖാണെങ്കി പിന്നെ പറയന്ന വേണ്ട രാത്രി ഒറങ്ങാനും ആയക്കൂല പകല് പിന്നെ ഓല് ഒറങ്ങും ആ സമയത്ത് ഞമ്മക്ക് പണിയളല്ലേ
പണികളാണ്
അപ്പോള് നമ്മുക്ക് ഇരിക്കാനും ഇനും പറ്റൂല അപ്പോൾ നമ്മക്ക് ഇരിക്കാനും കെടക്കാനും അയിനും പറ്റു
വീട്ടില് അതല്ല വീട്ടില് ആട് ആട് പശുവൊക്കണ്ടാ
ആടുണ്ടായിനു ആടിനെ ഒക്കെ കൊടുത്തു
ഏ
ഇവടെ ഇപ്പ മരിച്ച സമയത്തേ ഇമ്മയൊക്കെ നോക്കിയിരുന്നത് ഇപ്പ മരിച്ച സമയത്ത് പിന്നുമ്മ മറയിലിരുന്നപ്പഴേ എനിക്കൊക്കെ കൂടെ കൊണ്ട് നടക്കാൻ കഴിയണില്ല കോഴികളുണ്ട് കൊറെ ആടുകളുണ്ടായിരുന്നു മൂന്നാടും നാലഞ്ച് കുട്ട്യോളോക്കെ ഇണ്ടായിരുന്നു
അതൊക്കെ ഇണ്ടായ നല്ല വരുമാനാണ് നമ്മക്
ആ ആണ് പക്ഷേ ഇതെ നമ്മുക്ക് നോക്കാൻ കഴിയണ്ടേ അയ് കൂടെ ഇന്റെ കു വലിയ കുട്ടിക്കന്ന് മൂന്ന് വയസ്സേ ഇള്ളുവേ അപ്പൊ പിന്നെ വേഗം അയ്നങ്ങനെ കൊടുത്ത് രണ്ടാമത്തത് പള്ളേലുണ്ടായി അപ്പൊ പിന്നെ എല്ലാം കൂടെ നടക്കൂലല്ലോ അപ്പൊ പിന്നെ അങ്ങനൊക്കെ കൂടെ പിന്നെ കൊടുത്ത്പ്പോ കോഴികളുണ്ട് കോഴിം പ്രാവൊക്കെ ഇണ്ട്
അത് ശെരി
ട്ട പിന്നെ ആവശ്യോള്ളോലിക്ക് കൊടുക്കാന് ഇണ്ടാവും പിന്നെ കുട്ടികള് വിരിയും പിന്നെ ഇവടെ ഞങ്ങള് ഈ ഇവടെ പിന്നെ ന്ന കുറുക്കൻമാരെ ശല്യംന്ന് ആ വിരിക്കല് നല്ല കുറുക്കന്മാരെ ശല്ല്യാണ് പകലും കൂടെ കുറുക്കന്മാരാ
അയ് ശെരി
അപ്പൊ കുട്ട്യോളെ ഇണ്ടാക്കണേന് വെറുപ്പാണല്ലോ ഒന്ന് പൊറത്തക്ക് വിടാൻ പറ്റൂല ഓലെ വിട്ട ഒന്നായിട്ട് വന്ന് തലേക്കങ്ങ് ചാടും
തലയിൽ കേറൂലെ
ആ ഭയ്
അങ്ങനെ പിന്നെ മഴ പിന്നെ മഴത്തൊക്കെ ഈ ആടുകള് ഇണ്ടായാലും വിടാനും
അപ്പൊ ബുദ്ധിമുട്ടാണ് ഓല്ക്ക് വിടാനും നമ്മുക്ക് പറ്റൂല പിന്നെ തിന്നാൻ കൊണ്ടാ രാനും ഒക്കെ ഗതികേടല്ലേ
കേതിടാണ് ആണ്
ഉം പിന്നെ ഇപ്പ ഇവടെ പോത്തിണ്ടായിന് അയിനിപ്പ പെരുന്നാളായപ്പോ കൊടുത്തു
ഏ
മൂത്തച്ഛന് പോത്തിനൊക്കെ വാങ്ങും വളർതേം ചെയ്യും അപ്പൊ പിന്നെ മൂപ്പര് വാങ്ങീ രണ്ട് പോത്തിനെ വാങ്ങി അങ്ങനെ കൊടുത്തു
കൊടുത്തല്ലേ വടെ എടുത്തന മുത്തച്ഛന്റെ പേര
ഞങ്ങളൊക്കെ ഒന്നിച്ചന്നാണ് വേറെ പോയിട്ടില്ല സ്ഥലം വാങ്ങിട്ടേക്കണ് പണിയൊന്നും തൊടങ്ങിയിട്ടില്ല
ഏ തൊടങ്ങ്ണ്ട ന്നിട്ട്
തൊടങ്ങണം ഞങ്ങൾക്കയ്ന് വഴിണ്ടായിരുന്നില്ല ഈ വഴി ഒരു പിന്നെന്താറയാ പടത്തേക്കൂടെ ഇങ്ങനെ ഒരു വരമ്പിന് ഇങ്ങനെ നടന്ന് നടന്നുപോരും വണ്ടിഒന്നും വരൂലയിരുന്നില്ല ഇപ്പൊ പിന്നെ വഴി നേരാക്കിങ്ങാണ്ട് സ്കൂട്ടി വരും മുന്ന് ക്ക് ന്നാലും ഇനീ ഇണ്ട് കോൺക്രീറ്റ് ഇടാനും നേരാക്കാനോക്കെ ഇണ്ട് അപ്പോല്ക്ക് സ്ഥലത്തിന്റെ പെർമിറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചേക്കണ്‌ നീ നേരാക്കണം പാടാണ് ആ പാടാണ് അപ്പൊ പെർമിറ്റോക്കെന്ന് കിട് ണങ്ങി അവടെ പണ്യേടുകണെങ്കെ ആ വഴി ശരിയാവണം ആദ്യം കോൺക്രീറ്റ് ഇടണെ ഇനിപ്പോ രണ്ട് ലക്ഷം രൂപാന്റെ അടുത്ത് വാണം ന്ന പറഞ്ഞിട്ടേ അയ്നി ഇങ്ങനെ നിക്കാണ്
നിക്കാലേ
ഇതന്നെ ഇപ്പ അയിന്റെ അട്യകൂടി പെരുന്നാള് കുട്ടികളെ സ്കൂള് തൊർക്കല് ഇതൊക്കെ
ഒക്കെ പാടാട്‌ ഒപ്പായില്ലേ സ്കൂള് തൊർക്ക്ലും പെരുന്നാളും ണ്ടായി
ആ അപ്പൊ പിന്നെ പൈസ കരുത്യേമതിര്യോന്നും കയ്യില്ല്ലാത്തോണ്ടേ തൽക്കാലത്തിന് അങ്ങനെ നിർത്തിട്ടു പിന്നെ ഇപ്പോ മഴൊക്കെ പെയ്താണ്ടൊന്ന് ഒറക്കും ചെയ്യട്ടെരുതി
എവടെ ഈ കുട്ട്യോളൊക്കെ സ്കൂളി പോണ നേരത്ത് മയ ആയാല് എന്താ ബുദ്ധി മുട്ട്ല്ലേ
ആ ഭയങ്കര ബുദ്ധിമുട്ടാ ഇവടെ പിന്നെ സ്കൂൾ ബസാണ്‌ ന്നാലും വേണം റോട്ട്ക്കങ്ങ്ട് കേറണേ ഞങ്ങള് ഇപ്പൊ ഈ ഇങ്ങനെ വഴി വഴ്യയൊണ്ട് സ്കൂൾ ബസ്സൊന്നും വരില്ല
ആ
അപ്പൊ റോട്ട് റോട്ട്ക്ക്‌ കേറണം
അങ്ങനെ
പിന്നെ ന്നിട്ട് ങ്ങളതെന്തൊക്കെയാ വ
ആ വേറെന്ത ന്താ കൂട്ടാന് പറാഞ്ഞെ മത്തിലേ
ത്തി മ്മ്
ഏ തേങ്ങരച്ചിട്ടാ?
അല്ലല്ല ഞാൻ മുളകിട്ടക്ക
ഏ
തേങ്ങ അരച്ചതൊന്നും ഇവിടെ പറ്റൂല പ്പാ ഒരു നേരം കൂട്ടിപ്പിറ്റത്തെ നേരത്തേക്കൊക്കെ പറ്റാത്ത ആൾക്കാരാണ്
അങ്ങനെ തന്നെ
ഉം മക്കൾക്ക് പിന്നെ കറി വേണംന്ന്ല്ല ഓൽക്ക് വെൾച്ചെണ്ണീം
ന്നട്ട് മീൻ പൊരിക്കുവോ
പൊരിക്കും പൊരിച്ചെതന്നേണ് ഓൽക്കൊക്കെ ആവശ്യം
പൊരിച്ചെ തിന്നാലാണ് നമ്മക്ക് ഓരോരോ അസു
അസുഖങ്ങള് ആഹ് എണ്ണ പള്ളേലെത്തല്ലേ ചിക്കം കൊടുന്നാലും അത ന്നേണ് സ്ഥിതി ചിക്കനും വറ്റിച്ച്ണത് പറ്റൂല
ഏഹ്
ഓല്ക്ക് ചിക്കൻ അപ്പളും ഫ്രൈ ചെയ്ത് കൊടുക്കണം അല്ലാതെ പൊരിച്ചതൊന്നും ഓല് കഴിക്കൂല ആഹ് ഇണ്ടാവേയ് റ്റി ലിവറും കൊളസ്ട്രോളും ഇവടെ പിന്നെ ഇമ്മാക്കൊന്നും ഇപ്പതെരെ കൊളസ്ട്രോളിനൊന്നും പ്രശ്നല്ല കണക്ക് അധികം കഴി ക്കൂല ബീഫും ചിക്കനൊന്നും പേട്യാണ്. ഷുഗറ്ല്ല പ്രഷറ്ണ്ട് പ്രഷർ നല്ലോണം കൂടും.
കൂടുലേ
ഉം അത് ഉപ്പ് ഇല്ലാതെക്കെ തിന്ന പർഞ്ഞിട്ട് കാര്യല്ലാ അയ്‌ന് പ്രഷറാണ് കഞ്ഞ്യൊക്കെ കുട്ച്ചാല് ഉം ഉപ്പൊക്കെ നോക്കിട്ടാ കുടിക്ക പക്ഷെ പ്രഷറെപ്പളും കേറി.
ന്നട്ടെന്താ കാട്ടല്?
മര്ന്ന് കുടിക്ക്‌ണ്ട് രണ്ടു നേരം മര്ന്ന് കുടിക്ക്‌ണ്ട് പ്രഷറിന്റെ അത് തേമാതിരി പ്രഷർ കൂടിട്ട് തലവേ ദനൊക്കെ ണ്ടായിട്ട് ഒരു പ്രാവശ്യം ആ ആഹ് പത്തറുപത്തൊന്ന് വയസ്സ്ണ്ട്.
അതേ
ഉം ന്നാലും ഇമ്മാന്റെ എല്ലാ കാര്യങ്ങളും ഇമ്മന്നെ നോക്കി അങ്ങനെ നടന്നീന്നു.
അതൊക്കെണ്ട്ല്ലേ
ഉം പക്ഷെ നിഇതിന്റെടെല് പ്പൊന്ന് ബ്ലോക്കായി ബ്ലോക്ക് ണ്ടായി പ്രഷറ് കൂടിട്ടേ അത് സാധാ പ്രഷറ് കൂടീട്ട്ള്ള തലവേദനെണ് തലവേദനെണർഞ്ഞാണ്ട്‌ നോക്കാതിര്ന്ന്ട്ട് പിന്നെ തീരെ വയ്യാതായി ങ്ങട്ട് മൗലാനീല് കൊണ്ടോയത്. അപ്പവട്ന്ന് എം ആർ ഐ സ്കാനിങ് എട്ട്ത്തപ്പോല് പർഞ്ഞ് തലച്ചോറില് നരമ്പിന് ബ്ലോക്കാണ്
അല്ലാഹ് ന്നട്ടെന്താ കാട്ട്യേ?
അഹ് അത് പിന്നെ ഗുളികമ്മേനിക്കാനൊള്ളു ചെർതൊള്ളൂന്ന് പർഞ്ഞു വെല്യ പ്രശ്നായിട്ടൊന്നുണ്ടായില.
ആഹ് ആഹ്
ട്ട് പിന്നങ്ങനെ താ ആ മര്ന്ന്മ്മങ്ങനെപ്പ മര് ദിവസം മര്ന്ന്ണ്ട് രണ്ട് നേരം പ്രഷറിന്റെ ഗുളികിം ഈ ബ്ലോ ക്കിന്റെ ഗുളികിം അതങ്ങനെ കുടിക്കും.
ഉം ഉം
പിന്നെപ്പ ഈ വയസ്സാകുമ്പോ ഓരോരോ അസുഖങ്ങളെന്നല്ലേ കയ്യ് വേദന കാല് വേദന എന്നൊക്കെ പർഞ്ഞ് ന്നാലും ഞമ്മളെ സ സംബന്ധിച്ച് ഓൽക്കൊക്കെത്രയോ ആരോഗ്യാണ്.
ത്രയോ ആരോഗ്യാണ്.
ഉം ഇൻക്കൊക്കെ ഇപ്പത്തന്നെ നടുവേദന കാല് വേദനാർഞ്ഞ് ഞായിര്ക്കുമ്പോ പറയും. ഞാന്ട്ക്ക്‌ണീന്റെ പകുതി പണിയെടുക്ക്ണണ്ടോ. വാണ്ട ഇൻക്ക്‌ രണ്ട് സിസേറിയനാണ് അതന്നെ തീരിം കയ്യൂല.
ആ ഓപ്പറേഷക്കാരെ ഓപ്പറേഷൻ കഴിഞ്ഞ പിന്നെ അമ്മക്ക് തണ്ടൽ വേദന മാറൂല്ല.
അത് ഒന്നാമത് വല്യോനെ സ്കൂളിൽ ചേർത്ത സമയത്ത് രണ്ടാമത്തോനെ ഓപ്പറേഷൻ കഴിഞ്ഞ ണ്ട് നാൽപ്പൂസം കെടന്ന്ക്ക്ണ്. കഴിഞ്ഞിട്ടു പിന്നെ സ്കൂളു തൊർക്കലിന്റെ തെ ര്ക്കുവ